എന്താണ് സുഖല്ലേ.
സുഖണോ എന്തൊക്കെയ വർത്താനം.
അ അങ്ങനെ പോണു ഭക്ഷണൊക്കെ കഴിച്ചോ.
ഇല്ലേ കഴിച്ചില്ല ഒക്കെ വായനയിലും എഴുത്തിലൊക്കെയാണ്.
ഒറ്റു കുട്ടികളെ പഠിപ്പിക്കലാവൂല്ലേ.
അതെ.
ഉം പഠിക്കണ്ടോ കുട്ടികള് ട്യൂഷനൊക്കെ ചേർത്തിട്ടുണ്ടോ.
ഇല്ല ചെറിയ മക്കളാ ട്യൂഷനിതുവരെ പോയിട്ടില്ല.
ആണോ ഇങ്ങളന്നെ പഠിപ്പിച്ചുകൊടുക്കലാണ്. ആ ഓക്കേ ഓക്കെ.
കൊറച്ചു കഴിഞ്ഞിട്ടു വിടാന്നുവിചാരിച്ചു.
ആണോ.
ഉം
ഞാൻ ഇവിടെ ട്യൂഷൻ എടുക്കുന്നുണ്ടേ അപ്പൊ കുട്ട് കുട്ടികളൊക്കെ വരും ചെറിയകുട്ടികൾക്ക് ചിലപ്പോ കൈ പിടിച്ചെഴുതി കൊടുക്കേണ്ട അവസ്ഥയൊക്കെയാണ്. അപ്പൊ ഞാൻപറ ചെറുതുംവരും വലൃകുട്ടികളും വരും എൽ കെ ജി യു കെ ജി ഫസ്റ്റാണ് കുട്ടികളൊക്കെ കൊറച്ച് ബുദ്ധിമുട്ടാണ് എടുക്കുന്നവർക്ക് കയ്യൊക്കെ പിടിച്ചെഴു ഇടുന്ന ലെവലൊക്കെ ആകുമ്പോഴല്ലേ നമുക്ക് പറഞ്ഞുകൊടുത്താ ഇതാക്കാൻ പറ്റുള്ളൂ.
ആ അപ്പൊ ഓരോത്തർക്കും ഓരോ ടൈമാണോ.
അങ്ങനല്ല അഞ്ചുമണിമൊല് ഏ എട്ടുമണിവരെ അങ്ങനെ.
അങ്ങനെ അപ്പം എല്ലാവർക്കും ഒരു ടൈമാവുമ്പോ ബുദ്ധിമുട്ടാവൂലേ
അങ്ങനെയല്ല ആറുമണിമൊല് എട്ടുമണിവരെയായിരുന്നു ട്യൂഷൻ പിന്നിപ്പോ ഇവിടെ ഒരു ഫ്രീ ട്യൂഷനൊണ്ടേ കമ്പനി ക്കാരൊക്കെയിങ്ങനെ അവര് ടാക്സൊക്കെ കൊറയ്ക്കാൻ വേണ്ടി ട്ട് നമ്മ നമ്മളെ ഇതാക്കും അപ്പ് ആ ട്യൂഷനപ്പൊ അഞ്ചുമൊതല് ഏഴുമണിവരെ ആ ട്യൂഷനെടുക്കും പിന്നെ ആറ് റ്റു വേറെ നമ്മളുടെ കുട്ടികളുണ്ടാവല്ലോ ഫസ്റ്റ് റ്റ് നമ്മളെ ആ കുട്ടികൾ അങ്ങനെ അഞ്ചുമൊല് എട്ട് എട്ടുമണിവരൊക്കെ ഉണ്ടാവും ഉം സ്നാക്സൊക്കെ കൊണ്ടന്നുതരും വീട്ട്ക്കന്നെ കുട്ടികൾക്ക് കമ്പനി കമ്പനിവക കൊണ്ടോന്നു തേരും അപ്പൊ അവർക്ക് ഫ്രീയായിട്ടും പറഞ്ഞുകൊടുക്കും ചെയ്യാം പിന്നെ എടക്ക് വിസിറ്റും കാര്യങ്ങളും ഒണ്ടാവും പിന്നെ ടൂറൊക്കെകൊണ്ടുപോകും കമ്പനി വിസിറ്റ് ആ നമ്മള് ഉം നമ്മളെടുക്കണേൽ അങ്ങനൊന്നുമില്ല അത് റിസ്കല്ലേ അവരച്ചാ വണ്ടി നമ്മള് വീട്ടിലിന്റേലവിടത്തേക്കുതന്നെ കൊണ്ടേരും അപ്പൊ ആ കുട്ടികളെ നമ്മള് അറേഞ്ച് ചെയ്തിട്ട്
തന്നെ ആ ആ
ഉം അവിടങ്ങനെയൊന്നുല്ലാല്ലേ
ഇല്ല ഇവിടെ അങ്ങനെയൊന്നില്ല ഇവിടെ നമ്മള് സെപ്പറേറ്റ് ക്യാഷ് കൊടുത്തിട്ട് അങ്ങനെ ട്യൂഷൻ എടുക്കാണ്
ഓ
അല്ലാത്തെ കമ്പനിയായിട്ടില്ല
ഇണ്ട് നോർമലായിട്ട് നമ്മൾ എടുക്കുന്നതുമുണ്ട് അല്ലാതെ തന്നെ അല്ലാതൊള്ള ഇതും ഇങ്ങനെ ഒരു ഓഫറുണ്ട് അപ്പൊ ഞാൻ ആ കുഞ്ഞുങ്ങളേയും ചേർ ത്തും ഈ കുഞ്ഞുങ്ങളേയും ചേർത്തും അവർക്കും അതിന്റെയൊരിത് കിട്ടട്ടെ വെച്ചിട്ടേ
കിട്ടാതെ പിന്നെന്തൊക്കെ മഴണ്ടോ
ഇല്ല ഇവിടെ കൊഴപ്പൊന്നൂല്ലാ
ആ ഇവിടെയില്ല മഴ ഇന്ന്
ഉം വെയില് ഇണ്ട് എന്നാലൊരു മൂടാപ്പൊക്കെ ഉണ്ടായിരുന്നു
ആ ആ മഴ ഇപ്രാവശ്യം കൊറവുകാണും
ഉം വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്
ബുദ്ധിമുട്ടാവും ഉം ഉം ഇനിയിപ്പ അങ്ങിട്ട് മഴ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെകരം
ഉം ക്ലൈമറ്റും മാറുന്നുണ്ട് കുഞ്ഞുങ്ങൾക്കും വയ്യായിക വരില്
അതെ
ഉം അവിടെ അങ്ങനത്തെ പ്രശ്നണ്ടോ
ഇവിടെ ആഹ് എല്ലാർത്തും പനിയാണ് ഇന്നലെ മോള് സ്കൂള് പോയിട്ടില്ല പൻച്ച് സൺ‌ഡേ ഡോക്ടറെ കാണിച്ചു കാണിച്ചിട്ട് ഒരു കുറവുല്ല ഇന്നലെ എന്നിട്ട് പറഞ്ഞയച്ചീല്ല ഇന്ന് പറഞ്ഞ അയച്ചു നാളെ ലീവ് ആക്കണം നാളുടെ ടെസ്റ്റ് ചെയ്യാനുണ്ട് പിന്നെ ഇന്ന് പൊയ്ക്കോ ഒരുമിച്ച് ക്ലാസ് മിസ് ആക്കണ്ടന്ന് പറഞ്
ഉം ഇംഗ്ലീഷ് മീഡിയം കുട്ടി
ആഹ് ഇംഗ്ലീഷ് മീഡിയം
ഇങ്ങൾക്കും വയ്യാ തോന്നുണു
ആഹ് ചൊമ ഒരാക്ക് പിടിച്ചാ മതി എല്ലർക്കും ഇങ്ങോട്ട് എത്തും
ഉം ഇവിടെയും ചുമയൊക്കെ ഇണ്ട് എനിക്കും ഉണ്ടായിരുന്നു ഒരു ഒരാഴ്ചയൊക്കെ പക്ഷെ എന്താകോ പകല് കൊഴപ്പംണ്ടാവില്ല രാത്
ആഹ് രാത്രി അതെ പിന്ന ഒന്നാമത് ഫേനും തണുപ്പും എല്ലാം കൂടി ഒരുമിച്ച് ആവൂലേ
ഉം ഫാനിടാതെ കെടക്കാനും പറ്റൂലല്ലോ ഉം
ഭയങ്കര കൊതുകുണ്ട് ഓരോ നമ്മള് ടൗൺ ആണ്
ഉം ഉം അപ്പം ഇണ്ടാവും കൊതുകൊക്കെ
ഉം ഇവിടെ എന്താ വെച്ചാല് റോട്ടില് വെള്ളം കയറും ഈ ഓഹുപാലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ
ഉം ഉം
ഇവിടെ ചെറുതാക്കിണ്പ്പോരൊക്കെ രണ്ടു സൈഡിലും ചെറിയ ഓഹു പാലങ്ങളാ എന്നിട്ട് അത് പെട്ടെന്ന് നല്ല മഴ പെയ്യുമ്പോൾ പെട്ടെന്ന് നെറയും അപ്പൊ നമുക്ക് വെള്ളം കയറും ആഹ് നോർമലി മഴയാണെന്നുണ്ടെങ്കിൽ രാത്രി മഴ പകല് വെയിലാണെന്നു ണ്ടെങ്കിൽ വെള്ളൊന്നും കേയറൂല്ല ഇപ്പൊ രണ്ട് ദിവസം ഇപ്പൊ ഒരു ആഴ്ച മുന്നേ നല്ല മഴയായിരുന്നു ഇപ്പ രണ്ടു ദിവസം കേയറി വെള്ളം അപ്പൊ ഈ വെള്ളക്കെ എവിടെലും എടങ്ങേറാ പക്ഷെ ചെറിയ ഓവു പാലങ്ങളല്ലേ ഇപ്പൊ ഒരു നാലഞ്ച വർഷ് ഷായിട്ടുള്ളൂ ഇങ്ങനെ വെള്ളം കയറാൻ തൊടങ്ങിയിട്ട് അത് വരെ വലുതായിരുന്നു ഇപ്പൊ രണ്ട് സൈഡിലും ആ ക്കിയിട്ട് അതങ്ങോട്ട് ചെറുതാക്കിയിട്ട് കൊറച്ച് ആഴം കൂട്ടിയിട്ടുണ്ട് വീതില്ല
ഓ
അത് ഭയങ്കര ബുദ്ധിമുട്ടാ
അപ്പൊ അവിടുത്തേ ആൾക്കാര് ബുദ്ധിമുട്ട് പറയില്ലെ
പറയും അത് കൊറച്ച് കഴിഞ്ഞ ഒന്നായിട്ട് വെള്ളം പോവും ആഹ് ഒരു പെയിന്ന ടൈമില് തോടാകെ വെള്ളത്തിലാവും പിന്നെ അതെ മഴ സ്ലോലി ആവുമ്പോ അത് ഒന്നായിട്ട് തന്നെ പോകും
ഉം ആഹ് കുപ്പയൊക്കെ അടഞ്ഞിട്ട് കുപ്പയൊക്കെ അങ്ങനെ കെട്ടി നിന്നിട്ടുള്ളതിന്റെ എടങ്ങാറാവും
സാധനങ്ങള് കൊട്ന്നിടു ആൾക്കാരെ
ഇഹിം അടുത്തപ്പ സൗകര്യക്കെ ഇണ്ടാവുല്ലോല്ലെ കടകളൊക്കെ ആയിട്ട് നാട്ടും
ടകളും എല്ലാണ്ട് പക്ഷെ നമുക്ക് പൊറത്തിറങ്ങാൻ മടിയാണ് വീട്ടി ത ന്നങ്ങനെ ഇരിക്കും നല്ല ആൾക്കാരായതോണ്ടേ
ഉം നാട്ടിപുറ ആവുമ്പോ എന്താറിയോ ആരേലും വര്യാണെച്ചാലും പെട്ടെന്ന് കടകളൊന്നും അട് ത്തെണ്ടാവൂല കൊറച്ച് ദൂരെയാവും ഉം പെട്ടെന്ന് ആരേലും ആള് ഹസ്ബൻഡ് ഇല്ലാത്ത സമയത്തൊക്കെ വരുമ്പൊ ബുദ്ധിമുട്ടാ
ആഹ് ബുദ്ധിമുട്ടാവും
ഒരു ചായ വെച്ചോട് ചെലപ്പിണ്ടാവും നമ്മള് പ്ര തീക്ഷിക്കാത്ത വാങ്ങാത്ത സമയത്ത് ആവും ആളുകള് വരിക അപ്പ ഇരിക്ക് പോകാന്ന് പറഞ്ഞ അവ ര് വേണ്ടാന്നും പറയും അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യങ്ങളൊക്കെ ഇണ്ടാവാറിണ്ട്
അത് പിന്നെ അത് വിരുന്നാര് വരുമ്പം നമ്മളെ വീട് ക്ലീൻ അന്നെ ആവൂല അന്ന് പണി കഴിയാത്ത ദിവസാണീ വിരുന്നാര് വര്യാ
അതെല്ലായിടത്തും അങ്ങനെയാണില്ലേ
പണി കഴിഞ്ഞിട്ടില്ല എന്ന അന്ന് ആരേങ്കിലു ഒക്കെ ആയിട്ട് വരും ഇതുവരെ കാണാത്ത ആൾക്കാരായ്ക്കും മിക്കാറും വെരുന്നത്
അപ്പഴായിരിക്കും കല്യാണം വിളിയാട്ട് മോസ്റ്റ്ലി വ
അതെ
ഉം അങ്ങനെ കൊറേ തവണ പെട്ട്ട്ടിണ്ട്ട്ടോ
ഞാനും പെട്ട്ട്ടിണ്ട് ബെഡ്ഡ്ല് കൊറേ മട‌ക്കി വെക്കാനിണ്ടാവും. അയ്മ്മെന്നൊക്കെ ഇട് ത്ത് കൊണ്ടന്നത് അന്ന് വിര്ന്നാരെയ്ക്കാരം. പിന്നെന്താ പറയണ്ട്യെ ആകപ്പാടൊരു ടെൻഷനെയ്ക്കാരം
വെപ്രാളാണ്
ഈ മട‌ക്കി വെക്കാള്ളതൊന്നും പെട്ടന്ന് കഴിയണ പരിപാടിയല്ലല്ലോ. എല്ലാരതും സപ്രൈറ്റാക്കണ്ടെ.
അതിന്റെടീല് കുഞ്ഞ്ങ്ങളും വന്ന് വലിച്ചിട്ടാ പറയണ്ട.
ഇൻക്കതികങ്ങനെ പെടല് മടക്കി വെക്കാനെള്ള ടൈമ് അല്ലാത്തൊക്കെ ഓക്കെയ്ക്കാരം മട‌ക്കി വെ തലങ്ങനെ പെന്റിങ്ങാവും അതങ്ങട്ട് മടക്കാനാണ് റിസ്ക്ക് അയ്ന് വെല്ലെ മിഷീനും കണ്ടെ ത്തെണ്ടിവരും
അവൊന്നല്ല. കൊറേഷെങ്ങനെ ആയത് നമ്മള് കൂട്ടി വെയ്ക്കാതെ അന്ന്ന്നിള്ളത് വിചാരിക്കും അ പ്പഴായിരിക്കും വേറെന്തേലും പണി വരാ പിന്നതവടെ കടക്കും പിൻ ഉം
അപ്പ അതുകൊണ്ടാണ് മറ്റേ ഇപ്പഴ് പാത്രം കഴുകാനൊക്കൊ പോവാൻ മിഷീനായല്ലോ
ആഹ് ഇങ്ങളങ്ങനേ യൂസാക്കല്
അല്ല ഞമ്മള് കയ്യന്നെ
ഉം. അല്ലെ ഫസ്റ്റൊക്കെ നമ്മള് തിരുമ്പുമ്പഴൊക്കെ ന തിരുമ്പുവോരിന്നെ ഇപ്പൊ വാഷിംഗ് മെഷീന് വാങ്ങ്യപ്പൊ ആഹ് ഇപ്പ അതിലോട്ടായി
അത് കഴിഞ്ഞിട്ടോ അരക്കാനും അമ്മിയെല്ലേര്ന്നോ
ഉം അതല്ലെയ് ഞാന് ന മ്മള് വാഷിംങ് മിഷീൻ വാങ്ങുമ്പൊ എന്ത് വിജാരിക്കും ബെഡ്ഷീറ്റും കാര്യങ്ങൾക്കൊ ക്കാണെന്ന് പറഞ്ഞ്ട്ടാണ് നമ്മള് വാങ്ങാ പിന്നെ പിന്നെ വിചാരിക്കും പുതു പുതിയ തുണികളൊക്കെ അങ്ങനേ കയ്യ്ല് ഇതാക്കാന്നൊക്കെ വിചാരിക്കും പിന്നെന്താ ഒക്കെ കണക്കെന്നെ കളറ് പോണത് മാ
അതെ ഞാൻ യൂണിഫോമ് മാത്രം മാറ്റൊള്ളു
ഉം
കളറ് പോണതും ഞാൻ ജസ്റ്റൊന്ന് അയ്ല് കറക്കീട്ട് കാരണം നല്ല ഡ്രസ്സാവോലൊ ഈ കളറ് പോണത് ഫാൻസി ഐറ്റംസാവോലൊ പിന്നെ ഞാന് ഒണക്കും. യൂണിഫോമും പിന്നെ മക്കൾതും ചളിണ്ടാവും ന ല്ല വണ്ണം അപ്പൊ പിന്നെ അത് കല്ല്മ്മെ അലക്കീല്ലെങ്കി ശെര്യാവൂല. അല്ലാത്തെ എല്ലം മെഷീന്ല് ഹസ്ബന്റിന്റെ ഒരു വകടും പിന്നെ കുട്ട്യാളത്‌ടും.
ത്ത്ണ്ടാവും പിന്നെ വെ അവര് കളിച്ച്ട്ട്ള്ളോടത്ത്,
പൊറത്തും കീഷേലവടേം എല്ലോട്ത്തുംണ്ടാകും. പിന്നെ ലൈറ്റ് കളറും ആണ് യൂണിഫോമ്.
ഉം. പൊറത്തൊക്കെങ്ങനെന്നാവാന്ന് പടച്ചോന്
അതെ. പൊറത്തൊക്കെ ബാഗ്ങ്ങ ട്ട് ഊര്യാക്കാണ പൊറത്തൊക്കെ ചളി.
ഉം. മഴയായോണ്ട് പിന്നെ പറയണ്ട.
ആഹ് അതെ. ഉം ഇപ്പൊ ഓര്ക്ക് ഷൂ വേണ്ട. മഴ കയ്യുമ്പളേ ഷൂ നിർബന്തൊള്ളൂ. അപ്പം ചെരുപ്പാണല്ലോ ഇടാ
അതാ ഇല്ല ചപ്ലീക്കൂടിം എല്ലാം അടിച്ചടിച്ചാ പോവാ.
കൊഴപ്പല്ലാട്ടോ അവിടുത്തെ സ്കൂള് ചില സ്കൂൾസ് ഒന്നും അങ്ങനെ വിടൂല ഇവിടെ ഇവിടൊന്നും അങ്ങനെ വിടൂല്ല. കറക്റ്റ് ആയിരിക്കണം എല്ലാരും യൂണിഫോം ആയിരിക്കണം. അങ്ങനെയൊക്കെ ഭയങ്കര സ്ട്രിക്ട് ആണ്!
ഇവിടെ ഇതിന് മാത്രേ ഒള്ളൂ മഴയായ ഷൂ വേണ്ട. ഷൂ, സോക്സ് ഒന്നും വേണ്ട.
അത് നല്ലതന്നേ കുഞ്ഞുങ്ങൾക്ക്ത് ഇടങ്ങേറാവൂല
ആഹ് ഈ കാൽല് ഈ വിള്ളിച്ചള്ള കുട്ട്യാള്ണ്ടല്ലോ അതുകൊണ്ടാണ് അവര് അങ്ങനെ ആക്കീട്ട്ള്ളത് ഇവിടെ സ്റ്റാർട്ടിങ്ങിലെ അങ്ങനെയാണ്. ഈ സ്കൂള് തുടങ്ങിയ സമയത്ത് ആഗസ്റ്റ് മുതല് ഷൂ വേണം. ഈ മൂന്ന് മാസാണല്ലോ അട് പിച്ചു മഴ ഉണ്ടാവ ജൂൺ, ജൂലൈ, ആഗസ്റ്റ് അത് കഴിഞ്ഞാ ഷൂ വേണം. ഇല്ല ഇപ്രാവശ്യം ഇല്ല
കുറവാ ഉം പിന്നെന്താ ഭക്ഷണൊക്കെ ആയോ? കഴിക്കാനായോ?
ഭക്ഷണം കഴിക്കാനും ഉമ്മക്കും, ഉപ്പക്കും കൊടുത്തു. അവർക്ക് ഓട്സാണ്. അത്ണ്ടാക്കി കൊടുത്ത് മക്കളെ എഴുതും വായനൊക്കെ കഴിഞ്ഞിട്ട്.
ഷുഗറൊക്കെ ഉണ്ടോ?
ഷുഗർ ഉപ്പാക്ക്ണ്ട്. ൻ്റെ ഉപ്പ ക്ക് ഉണ്ടാക്കുമ്പോ പിന്നെ ഉമ്മാക്കും അതു നിർബന്ധ. പിന്നെ രണ്ടു പേർക്കും അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കും.
എനിക്കും ചുമയുണ്ട്.
തന്നെ, ഡോക്ടറെ കാണിച്ചിട്ടില്ലായിര്ന്നോ
കാണിച്ചു ഇവിടെ അടുത്തുള്ള രണ്ട്, മൂന്ന് ഡോക്ടറെ കാണിച്ചിട്ട് ശരിയാവാതെ ഒരു ഡോക്ടറെന്നെ നല്ലോം പേടിപ്പിച്ചു ഇൻ ഹീലർ എടുക്കണം അങ്ങനെയാണ് ശ്വാസം മുട്ടലുണ്ടോ വാപ്പക്ക ഇണ്ട്. അപ്പൊ അങ്ങനെ ക്കെ വിചാരിച്ചിട്ട്. പിന്നെ വേറൊരു ഡോക്ടറെ അനിയ തിന്റെ മകനെ സുന്നത്ത് കഴിച്ച ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ പോയപ്പം വിട്ടുമാറാത്ത ചുമ മാറ്നെ
ആഹ്.
ഇപ്പം അയാൾടെ അടുത്ത് കാണിച്ചപ്പം ഒരാഴ്ച്ച മരുന്ന് കഴിച്ചപ്പോ കുറവണ്ട് ഇല്ലെങ്കിലൊന്ന് കെടക്കാൻ പറ്റു റ്റുല നമുക്കും പറ്റൂല കൂടെ കിടക്കുന്ന ആൾക്കും പറ്റൂല ഇക്കാക്കൊക്കെ നല്ല എടങ്ങേറാണ് നമ്മള് ഇടങ്ങേറണതല്ലാതെ അവർക്കും ബുദ്ധിമുട്ട്, ജോലിക്കൊക്കെ പോകുമ്പോ അത്. ഉറക്കം ശരിയാവാതൊക്കെയെ
ആഹ് ന്നാ ഓക്കേടാ ഞാൻ പിന്നെ വിളിക്കാം.
ആഹ് ഓക്കേ